ആ
ക്കെ വർത്താനം
എന്താ മോളെ നല്ലാ വർത്താനം എന്താ അന്റെ വർത്താനം കൊറെ ആയല്ലോ
ആഹ് എന്തടി നല്ല വർത്താനം ഓരോ തിരക്ക് കൂടി യ
ആ കൊറെ ആയി അൻ്റെ വർത്താനംക്കെ കേട്ടിട്ട് റ്റില്ലഞാൻ മറ്റവളോടൊക്കെ ഇങ്ങെ നെചോയ്ക്കുന്നല്ലാതെ അന്റെ ഒരു വിവരവും ഇല്ല
ഏ അതും അല്ല അങ്ങനെ ഓരോ തരക്കും കൂടെ ഹോസ്പിറ്റൽ പ്രശ്നം ആണെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾക്ക് സുഖല്ലാത്ത ള് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ അതിന്റെ ഇടയില് വീട്പണി തിരക്ക് അങ്ങനെ ഞാൻങ്ങനെ ഓർക്കുട്ടാ നമ്മളൊക്കെങ്ങന ഓർക്കും പക്ഷെ ഓർക്കുമ്പോ തന്നെ ഇപ്പ ഈ വെക്കേഷൻ എതൊക്കായില്ലേ അപ്പൊ ഫോണ് കയ്യില് കട്ടൂല കുട്ട്യാളെ കൈയിലേക്കാരം ഫോണ് അപ്പൊ അങ്ങനെ പിന്നെണ് മറക്കുകയും ചെയ്യും ഇപ്പൊ ഇങ്ങനെ ആലോചിക്കപ്പ അന്നെ ഇങ്ങനെ ആലോചിച്ചിട്ടുള്ളൂ ഞാന്
ഏഹ് അതല്ല മീറ്റ പ്പിൻ്റെ കാര്യം എന്ത ഈ മീറ്റപ്പിൻ്റെ ങ്ങനെ ഗ്രൂപ്പിലൊക്കെങ്ങനെ വി ട്ടീനല്ലൊ ഇപ്പം എന്തായി
ഉം നല്ല ചർച്ചയാണ് ഇതില് പക്ഷേ എവിടക്കും എത്തിട്ടില്ല ഉം ഉം
എന്താ ലെ ഞമ്മടെ ക്ലാസ്ത്തെ നമ്മെ ക്ലാസ് ത്തെ പോലെ അയ്ന് ഒന്നിനു പറ്റ പറ്റൂല്ലഎല്ലാരും ഓരോരോ കാരണം പറഞ്ഞ് മാറി നിക്കും
മാറിപ്പോവാണ് അങ്ങനെ ഞാൻ പറയാ എല്ലാർക്കും പറ്റിങ്ങാണ്ട് ഏതായാലും ഒരു ദിവസം സം എന്തായാലും കൂടണം കാരണ വെച്ചാ ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് പറ്റൂല ആഹ് കൊറച്ചൊക്കെ അഡ്‌ജ സ്‌റ്റ്മെന്റ് ചെയ്യേണ്ടി വരും ആ അതന്നെ കുറച്ചൊക്കെ ഒരു ഇത് കാട്ടല്ല അപ്പൊ എല്ലാം പാട് ഒത്ത ഇങ്ങാണ്ട് എന്തായാലും കൂടല്ഉണ്ടാവില്ല
ആഹ് അ തന്നെ ഞാ കൊറേ ഗ്രൂപ്പിൽ ഇങ്ങനെ ഓരോരുത്തര ഓയിസ് കണ്ട്ത്തണോല് ആരും ഒന്നും മിണ്ടണില്ല
അതന്നെ ചെലപ്പോ ഒരു വിവരോം ഉണ്ടാവില്ല ചെലപ്പോ എന്തെങ്കിലും ഹായി പറഞ്ഞാല് എങ്കില് ഒന്ന് തൊള്ള തുറന്നാൽ മതി സ യി ദിയയൊക്കെ ഒന്ന് മുണ്ടിയാൽ മതി അല്ലെങ്കി റാഷിദാത്ത ബുസീറ ഏതെങ്കിലും ആഹ്ഒന്നു മുണ്ടിയാല് പിന്നെ അങ്ങനെ പോകും അല്ലെങ്കി ഒരു അനക്കംണ്ടാവില്ല
ആഹ് ഞാല് ഇനി മീറ്റപ്പ് പറഞ്ഞ കഴിഞ്ഞാ ടൂർ ആകക്കേണ്ടിവരും ലാസ്റ്റ് എങ്ങോട്ടെങ്കിലും ടൂറങ്ങോട്ട് പോവ ഒരു ദിവസത്തിന്എല്ലാരും
അതന്നെ അങ്ങനെ ആയാലും മതി അങ്ങനെ ഞാൻ പറയാനിപ്പോ മീ റ്റപ്പ് ഇല്ലെങ്കി അങ്ങനെ എവിടെക്കെങ്കിലും ഒക്കെ ട്രിപ്പ് നമക്ക് വണ്ടിക്കെസെറ്റാക്കി ഇങ്ങാണ്ട് ഇവിടെ എടുത്തടുക്കെങ്കിലും ക്കെ പോരാത്ത രസാണല്ലേ നമ്മ ഈ ആ പെരേൽ ഇങ്ങനെ കുത്തിർ അല്ല അതൊക്കെ ഒരു രസമാണല്ലേനമ്മളഈ പെണ്ണുങ്ങള് മാരിക്ക് വീട്ട് കുത്തിർക്കണ അത് ഇതൊക്കെ തന്നെഅല്ലെ രസം കിട്ടണള്ളൂ മറ്റേ എത്ര നേരം വെളുക്കുണു വൈന്നേരം കൊറെ വെച്ച്ണ്ടാക്കണ്.
ആഹ് അയല്ലേ ഇനിയിപ്പോ കുട്ടിളെക്കൊണ്ട് ഇടങ്ങാറാണ് ആൾ കല്യാണം കഴിഞ്ഞിട്ട്കുട്ടി കളൊക്കെ കൊണ്ടുവന്നോട്ടേ എന്നിട്ട് നമക്ക് അങ്ങനേം പോവാം വാലോ കുട്ടികൾ കുട്ടികളുടെ രീതിൽ കളിച്ചോളുംനമ്മള് നമ്മളെ രീതിയിലിവിടെ നിൽക്ക
കഴിക്കാ അതന്നെ കുട്ടികള് അങ്ങനെ രസമാണല്ലോ ക്കുംതന്നെ പോവാ അങ്ങനെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ അതൊരു എന്റെ മോളൊക്കെ എപ്പോഴും പറ യുംട്രിപ്പ് പോണ വർത്താനം ഞങ്ങളപ്പ ഇടല്ലാത്തൊണ്ട് ട്രിപ്പ് വല്ലാതെ പോകലില്ല ഓലെ ഉണ്ടാവുമ്പോഴള്ളൂ പോക്ക്
എല്ലോടുത്തും ഇപ്പങ്ങതന്നെ ഓലല്ലേ ഇപ്പൊ കൊണ്ടോവാനുള്ളൂ.
കൊണ്ടോവാനെ ഉള്ളൂ ആഹ്‌.
ഉം എന്തായാലും മ്മക്ക് എന്തായാലും ട്രിപ്പ് പ്ലാൻ ചെയ്യല്ലേ. ഞാ മറ്റേ കൊടെയ്ക്കനാലൊന്നും ഞാൻ കണ്ടിട്ടില്ല.
ഇജ് കൊർച്ചൊക്കെ പറയാലോ ഗ്രൂ ‌ ഗ്രൂപ്പില് വന്നങ്ങാണ്ടേ ഇജോന്ന് താക്ക്. സെറ്റാക്കല്ലാര അല്ലാപ്പ എല്ലാർക്കുംപടെ കൂടിയിട്ട് എന്തായാലും പോകൂല.
ഏഹ് ഇബലയന്ന ആരും റിപ് തരുല്ല പിന്നെക്ക് ഓരോരോ പറ്റാത്ത കാരണ പറയാ പിന്നത്ത ചടക്കും പിന്നെ.
ഉം ഇതെന്താ നമ്മള് വോയിസ് കൂടുമ്പോ ചെലപ്പോ ആരും ഇത് ഒൺലിയിൻ ഉണ്ടാവൂല്ല പിന്നെ ഓല് വരുമ്പോ ഞമ്മക്ക് ഒഴിവുണ്ടാവൂല്ല.
ആഹ് അപ്പൊ അയിന് റിപ്പളേടുക്കാൻ പറ്റൂല അങ്ങനെ കൊറെ പ്രശ്നങ്ങള് എല്ലാരും കൂടുമ്പളല്ലേ ഒരു രസള്ളൂ.
രസള്ളു അതന്നെ അല്ലെങ്കി ഫുഡക്കെ കൊറച്ചണ്ടാക്കി കാണ്ട് അങ്ങനെ കൊണ്ടയ്കാണ്ടൊക്കെയെ കാഴ്ചകളൊക്കെ കണ്ട് ണ്ട് എന്ത് രസാണ് അങ്ങനൊക്കെ പോകാനൊക്കെ എല്ലാരും പോയി നമ്മളന്നെ ഉള്ളു തോണു പോവാനല്ലേ, എല്ലാ ഗ്രൂപ്പിലും എല്ലാരുംങ്ങനെ പറനേക ഞങ്ങള് പോയി ഓല് പോയി
ആഹ് ഉം ഓലസ് സ്റ്റോറി സ്റ്റാറ്റസക്കെ ഇങ്ങനെ കണും ഓല്ങ്ങനെ മീറ്റപ്പ മീറ്റപ്പോയതും കൂടിയതുപോലെ ഡാൻസും റീൽസൊക്കെ ഇങ്ങനെ കാണാം
കാണാം അതന്നെ.
ഒന്നു പറ്റൂല നമ്മളെ ടീമിനെ ഒന്നിനും പറ്റൂലാ
പറ്റൂലനെ ഉം അതന്നെ. ഒക്കെ ചെറിയ കുട്ടിളും ഓലെ തന്നെ പറയാം ചെറിയ കുട്ടികളറ്റങ്ങനെടി അങ്ങനെ പോക അങ്ങനെ പോകാൻ പറ ഇപ്പല്ലെങ്കില കുറച്ച ഇതിനൊക്കെ നമുക്ക് ഇവിടെ എരുത്താണെങ്കിൽ ഒന്ന് പോയിങ്ങാണ്ട് നുക്ക് എല്ലാരെന്ന് കാണലും കൂടുലും ആയല്ലോ. എന്നൊക്കെ പറഞ്ഞാ ഞാൻ ഇന്നാൾ ബലെ കണ്ടപ്പളെ
ആഹ് ഇല്ലെങ്കിപ്പൊ നമക്ക് ആരേലുംക്കെ വീട്ടി കൂടിയാലും മതിയല്ലോ
ആഹ് അതന്നെ എന്നാലും എല്ലാരും കൂടിങ്ങാണ്ട് കാണല് ഒരു രസം തന്നെയല്ലേ. പണ്ടത്തെ ഓർമ്മൊക്കെച്ചാല് അന്നൊക്കെ രസയിനില്ലേ സ്കൂൾ ജീവിതം പറഞ്ഞാ തന്നെ ഇപ്പത്തെന്താ സ്കൂൾ ജീവിതം ഇപ്പം കുട്ടികളാണെ ക്കോട്ട് വന്നാലണെങ്കിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചാമണ്ടും ഏ ല്ലേ ക ക് ക്കളി എന്ത് രസേനി അന്നത്തെ
ഉം ഓ ഭയങ്കര അതൊക്കെ ഓർക്കുമ്പോ സങ്കടണ് സത്യം
ത് ഒ ഇതില്ലല്ലോ കുട്ടിള് തമ്മിൽ ഒരുമാന്ന് പറയണല്ലല്ലോ ഇപ്പോ ഇപ്പൊ ഈ ഫോണിക്കുടല്ലെ ഒരുമ ഉള്ളല്ലോ. തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിചെങ്ങാണ്ട ഒരിതില്ല മറ്റേ നമ്മള
ഇപ്പോൾക്കൊക്കെ വെറും ഫോണായ മതിയല്ലോ ഫോണമാഴ ആയ പിന്നെ
ഉം ഉം ഒന്നും മാണ്ട തിന്നാനും കൂടി ഫോൺ മണം ഇന്റെ മോക്കൊക്കെ തിന്നണങ്കിൽ ചങ്ക്ന്ന ഇറങ്ങണിക് ഓക്ക് ഫോണ് മാണം അന് വെക്കാണംങ്കൂടും രണ്ടാളും ഒരു ഫോണണ്ടാവും രണ്ടാളും ഉണ്ട് ഓന് ഇടുക്കുമ്പോ ഓൾക്കും വാണം ഓള്‌ ഓന്നാ രണ്ടാകൊന്ന് കണ്ട്ങ്ങാണ്ട് ണ്ടിര്ന്നാ മതി. അഹ് കാട്ടൂല ഓന്റെ ലെവല് വേറെണ് ഓളെ ലെവല് ല് കാർട്ടുണാണ്.. ഹ് അങ്ങനെ ഓല വലിച് സിനിമെ കാര്യങ്ളൊക്കെ
അയന്നെ, ആഹ്‌ ഞമ്മള കാലക്കെനി രാസം ഞമ്മളെ കാലൊന്നും പ്പം ഓല്ക് കിട്ടൂലല്ലോ.
ഓലിക്കൊട്ടൂല ഉം അയെന്നെ എന്ത് പോ കുട്ടിൾതായാലും ഉം ഇനി എത്ര മാറ്റിച്ചിട്ടും കാര്യല്ലേ ഞാൻ കൊറേ ലോക്ക് ഇട്ടുകാണ്ട ഇവലേ കാണാൻ കൊള്ളില്ലാണ്ടിട്ട് ലോകിട്ടകണ്ട് കാട്ടങ്ങാടൊക്കെ കാട്ടിയകെട്ടോ ആഹ് എത്രതാക്കിയാലും ഓല് അത് കൊണ്ടോടുത്ത് നമ്മളി ലേറെ അറിവോൽക്കാണ് ഫോൺമക്ക
പിന്നെന്താ ന്പ്പൊ ചെറിയെ മക്കക്കൊക്കെ, ആ ചെറിയെ മക് ക ക ക്കെല്ലാം അറിയാ ഫോണിനെ പറ്റി ങ്ങാണ്ടോക്കെ സ്റ്റാറ്റസ് ടാനും ഫോട്ടട്ക്‌ ക്കാനും എല്ലാം നമ്മോക്കൊക്കന്ന് അതൊന്നു അറിയും കൂടില്ലേനി
അതെന്നെ ഓല് ന്താണ് പ്പത്തെ മക്കളൊക്കെന്നോ
മ് എല്ലാരും പ്പന്തൊക്കെണ് പ്പൊ അ ആകെ കാലം തന്നെ ആകമാ
ഫോണുകൂടെങ്ങനെ കാണ്ല്ലോ ക്കോരോന്നെയ്
അതെന്നെ
ഓളേണ് ബിൾച്ചാ. നല്ലേന് ന്ന നല്ല തെന്നേണ് ചീത്തേനും നല്ലതാണ് അർഞ്ഞില്ലേ ഒക്കെ പേട്യണ് ഫോണങ്ങണ് ഒഴിഞ്ഞ് കൊട്ക്കാനും പറ്റൂല കുട്ടിയെക്ക്
ആഹ് നാശവനതൊക്കെ മതിയല്ലോ പ്പൊ
മതിയല്ലൊ അതന്നെ ഫോണെപ്പൊ കൊട്ത്താലു ഞാനൊരു കണ്ണെതായാലും ഓലെര്ത്ത് എപ്പളും വാണം. കുട്യള് മ്.. പേട്യണ്
ഉം. അതൊപ്
പിന്നെന്തൊക്കെ മയണ്ടടി അയിലെ?
മഴല്ല പ്പ മഴയൊന്നുലനെ നേരത്തെച് പറ്ഞ്ഞപോൽതന്നെ ഇങ്ങനെ
മ്.. മയവെര്ന്ണ്ട് ഇതിലെ പാറ്റ്ണ്ണ്ണ്ട് പ്പോ മ്.. വ്ടെന്ന് പൈത് ചോറ്ന്പ്പോ പാറ്റ്ണ്ണ്ട്
ഏ.. ബ്ടെ ങ്ങനെ ഇര്റ്റ് മൂടി ങ്ങനെ നിക്കാണ് പെയ്ത്ട്ടില്ല ഇതരൈറ്റും.
ആ.. ഹഹ്
അങ്ങനെക്ണ് അടെ ചോറും കൂട്ടാനൊകായോ?
ആടി.. ചോറും കൂട്ടാനൊകായി ചോറും കൂട്ടനൊകായി ങ്ങനെര്ക്കാണ് ആ ഓല് പല്ലി പള്ളികക്കൊയികാണ് പള്ളിക്ക് നന്ന്ട്ട് പിന്നെ വ്ക്ക ആ.. ഒറ്റക്ക് ഞാനുമ്മി ങ്ങനെ ഒറ്റക്ണ്ടാവും മ് ഹ്..
ഇമ്മ വർത്താനം പറയണ്ടായതൊണ്ട് പിന്നെ കൊഴപ്പല്ലല്ലേ
കൊയപ്പല്ല മ്.. ആ.. ഹ് അങ്ങനെ ടൈമ ങ്ങനെ കജും. പിന്നെന്തൊക്കെങ്ങട്ട് എന്താങ്ങട്ട് പുതിയ് ജ് റെസിപ്പികളെക്കോ ഉണ്ടാക്കോ ഫുഡിന്റെ ക്കെ?
ആ ഫുഡ്ഞാനങ്ങനെ വല്ലാതെ ണ്ടാക്കലൊന്നുല്ല ന്നാല് ലോംണ്ടാക്കും. മ് അങ്ങനെ ഇജ്ല്ലാം ണ്ടാക്കല്ണ്ടോ?
ഒര് മടിയണ്ല്ലേ അയെന്നെ ഇൻ്റെ മകളെകെ ഇസ്ക്കോള്ട്ടന്ന ഇന്നന്താമ്മ പുതിയ റെസിപ് പി പുതെയ് ൻന്താ ഇങ്ങക്കെ ങ്ങനെക്കെ യൂട്യൂബില് നോക്കി ഇ ണ്ടാക്കികൂടെ അങ്ങനെ പറിം അറെ എത്തണെണ്ടാക്ണത് ഇതെന്നെവും ആദ്യൊക്കെ ഞാനങ്ങനെ ണ്ടാകിന് ഇപ്പ ണ്ടാക്കി ണ്ടാകിട് മടിയ്ക്ക് ഹ്. ഓരോ ഐറ്റങ്ങളെയ് റൈറ്റി വെറൈറ്റി കുട്ട്യാക്ക്ആ എല്ലോ അതന്നെ.
അന്നെ പ്പല്ലാം ഇണ്ടല്ലോ ഇ ണ്ടാക്കാനായാലും കാട്ടാനായാലും എന്ത് റെസിപ്പിയിച്ചാലു പോണില്ണ്ട്.
ആ.. ഇണ്ട് അടിചോട്ത്ത മ്മകെന്തു ണ്ടാക്കാലോ വെറൈറ്റി വെറൈറ്റി ണ്ടാക്ക ഓൽക്‌ സ്കൂട്ട് ങ്ങനെ വെര്മ്പോ ഓരോന്ന് വെറൈ തിങ്ങനെ ഇണ്ടാക്കി വെക്കണം മ് ഹ്.. ഹ്.. അ.. ന്
ന്ന്ട്ട് വേറെന്ത്‌ക്കെ? ഇജി ഗ്രൂപ്പിലെന്തായാലും പറയ് മറ്റേ ആ ജന്റെ വീട്ന്റെ ട് ഇതല്ല മറ്റളക്ക് ആണാണങ്കിലൊക്കെ പറഞ്ഞോടി
പർഞ്ഞോക്കണം ഉം.. എന്തായാലും ഞമ്മകെ താലും അ തി അതികം വൈകാതെ അയ്സെറ്റാ ക്കണം അല്ലപയ് സെര്യവൂല്ല എന്ന് തൊടങ്ങിക്‌ണ് ഈ പോക്ക് ഇത് വരെ സെറ്റ്
ആ ഇതൊരെ എവ്ടുക്കു എത്തിട്ടില്ല മ്മള് അയിന് ഇജെന്തേലും പറോയോണ്ടി ഞാനും മറ്റോൾട് പറേണ്ട് ഇജും പറെയി ന്തായെലും ട്ടോ ഞമ്മക്ക് രണ്ടാകും തന്നെ മെനകെടേണ്ടി വരും ഇത് ന് അല്ലാതെ വേറാരും എറങ്ങും തോന്ന്ല്ല
ഉമ്
എന്താലും ഞാൻ എന്തായാലും പറയും ആഹ് കുടിക്കൊക്കെ പോലു ണ്ട്
ഉ ആ ഉണ്ടേ ഞാനിപ്പോ ഒന്നാ മൊറ നോമ്പിന്റെ പത്ത് പിന്ന ഒന്ന് പോയി പോന്നതാണ്
അയ് ശരി
ഇട്ട് സ്കൂളല്ലേ സ്കൂളും മദ്രസ ഒക്കെ ഇട്ട് അധികം നക്കാൻ പറ്റൂല്ലല്ലോ ഒന്നല്ലെങ്കിൽ അവ വെക്കേഷൻ ൽ ലിന്ന് കൊറ നിന്ന് പോകുന്നത് ഇപ്പോ അങ്ങനെ ഒന്ന അല്ലെങ്കിൽ ഒന്ന് അല്ലെങ്കിൽ സ്കൂൾ ഉണ്ടാവും അല്ലെങ്കിൽ മദ്രസ ഉണ്ടാവും ഇപ്പൊ നാളെയും മറ്റന്നാള് ലീവാണ്. പക്ഷെ മദ്രസുണ്ട്.
ആഹ് മദ ർസ് പിന്നെ വെള്ളിയാഴ്ച മാത്രല്ലേള്ളു ലീവ് ആഹ് അതാണ്
അങ്ങനെ ഇപ്പൊ പരീസ ആക്കാനായില്ലേ മദ്രസിലൊക്കെ നക്കാനും പറ്റൂല ഒഴിവാക്കാനും പറ്റും റ്റൂല്ലേ പ്പ നാളെയും മറ്റന്നാളും പോയാൽ മതി
ആഹ് ഇപ്പൊ എന്തായാലും ഇപ്പൊ ഇ ഓണ വെക്കേഷൻ ഒക്കെ കേക്കാറല്ലേ പോവാ പോക്കൊക്കെ പോക്കൊക്കെ ഇനിയിപ്പോ സ്കൂ ഇനിയിപ്പോ സ്കൂളൊക്കെ തുറന്നോണ്ട് പിന്നെ എല്ലാം കണക്കന്ക്കാരം ആഹ് ആഹ് രാത്രി ആയാ കൊറെ എയുതാണ്ടാവും ല്ല വിട്ടത്
ഉമ് രാത്രി ആയാലും ന മദ്രസ്സ് സ്കൂള് ഒമ്പണിയ ആവുമ്പത്തേും അപ്പത്തിനും ഒർ പത്തം പേരില്ല തുടങ്ങും അതൊ ഒരു കഥയാണ് മദ്രസത്തെ വായിച്ച കൊടുക്കാനോ വുട്ടടുക്ക ആ വിട്ടൊടുക്കാനേ അതേപോലെ സ്കൂളിലും വായിച്ച് വുട്ട് എടുക്കാനുണ്ടാവും ഇതൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞ പിന്നെ എഴുതാനും ഉണ്ടാവും കൊറേ എഴുതി കഴിബോതിനും ടൈമില്ല കുട്ടി യാൾക്ക് സാധാ രണ കുട്ടിയൾക്ക് ഇപ്പ ടൈം ഇല്ല പഠിച്ചാന് കാരണം വാകൊടുക്ക വാ കൊടുത്തിട്ടല്ലേ ഇതിന് ക്ണോള്ളു വന്നാണ്ട് പിന്നെ ഓല് കുളിച്ചു നി പിന്നെ കളിച്ചാ ചായ കുടിച്ച് കളിച്ചാൻ പോയി പിന്നെ കളിന്ന് വന്ന് പിന്നെ വാ വാങ്കു കൊടുത്ത് നിസ്കാരം കഴിഞ്ഞു. ഓത്ത കഴിഞ്ഞ് പിന്നെ എപ്പഴാ ഏഴ മണിയാവോ ഏരാവവും തുടങ്ങണെങ്ക നേര് ചെറിയ കുട്ടികളകുമ്പളേ ഒമ്പണി ആഹ് ഒമ്പതരാ ആകുമമ്പത്തേക്ക് ഓല്ക് ഓർകം വരലോടങ്ങും അയ്‌ന്റെ ഇടേൽ എത്രങ്ങോനും ഹോം വർക്കും കാര്യങ്ങളും വായിച്ചാനാണ്ണല്ലോന്നോ താങ്ങാൻ കഴിയൂല. ആ ചെയ്യാനേ പിന്നെ രാവിലും തന്നെ അവക്ക് ചെയ്യാൻ നോക്കുമ്പോ അയ്ന് ടൈമിലല്ല നേരെ മദ്രസ്ക്ക് പോണ്ടേ മദ്ര ട്ട ന്നാ പിന്നെ സ്കൂള ആയില്ലേ അങ്ങനെ സമയല്ല കുട്ടിൾക്ക് സമയത്തിനനുസരിച്ചല്ല വർക്കുകൾ കൊടുക്കണത്
ഉമ് മീറ്റിംഗ് ഒക്കെ ഉണ്ടാകോമ്പം അങ്ങനെയൊക്കെ പറഞ്ഞാ മതി ഫുള്ള് ഹോംവർക്കിനെ പറ്റി
ഓർമ്മ ഓലക്കിപ്പോ മദ്രസത്തെല എന്താന്ന അറിയില്ല. സ്കൂളത്തെ അറിയില്ല. രണ്ട പാട മാനേജ് അറിയില്ല. ഒലുപോലും ന്ന ഓല്ക്ക് അറിയുള്ളൂ ഇത് രണ്ടും പാടെ രണ്ട് വർക്കുകളും അധികം കൂടുമ്പോളാണ് കുട്ടിൾക്ക് കയ്യണില്ലേ ഏതായാലും പറയണത് ഇത്ര വർക്കുകൾ ചെയ്യാന് കുട്ടിൾക്ക് കയ്യണ്ട ഇത് ഇങ്ങനെ വർ ഒമ്പലോക്കാണെങ്കിലോ ഭയങ്കര പേടിയാണോ ക്കെ ചെയ്യും ഇരിക്കൊക്കെ ചെയ്യൂട്ടോ, താല്പര്യാണ് പഠിക്കാനും തിനൊക്കെ ഇരിക്കും. ആഹ് വാണന്നുണ്ട് പ്പം എപ്പോഴും സ്കൂൾ മദ്രസതന്നെയാണ് ഇപ്പൊന്നുംല്ല ഉ പക്ഷെ ടൈം ആ ഉറക്കാണ് അപ്പത്തിനക്കെ ക്ഷീണം വന്ന് ഉറങ്ങാണ്. ഒമ്പണ ഒമ്പതര ആ ഒമ്പത്തിനന് പിന്നെ ഭക്ഷണം കാണിയാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലേ പിന്നെ ഭക്ഷണം കഴിക്കാതാണ് ഉറങ്ങാലൊ അപ്പൊ അത് കൊടുക്കാ നക്കും
ആഹ് നിക്കിട്ട ഒരു കോള് വരുന്നണ്ടേ നാ പ വിളിക്കട്ടോ
ആഹ് ആയിക്കോട്ടെന്നാല്.